ആ നമസ്കാരം
നമസ്കാരം
ഗുഡ് ഈവനിംഗ് സുഖമാണോ
ഗുഡ് ഇവനിംഗ് സുഖമായിട്ടിരിക്കാണു എന്താ അവി അവിടെ സുഖമാണോ അവിടെ സുഖമാണോ
ആ ഇവിടെ സുഖമാണ് ഇങ്ങനെഒക്കെ പോകുന്നു
ഓ ചായ ഒക്കെ കുടിച്ചോ
ആ ഞമ്മളെ ഈവനിംഗില് ബീച്ചില് പോയാരുന്നു അപ്പൊ ചായ കുടിക്കാന്ന് പറഞ്ഞാണ് പോയത് പക്ഷേ ന നമുക്ക് ബീച്ചില് ഇപ്പോ ഫേവറേറ്റയി ട്ടുള്ളത് ഇങ്ങനെ പോകുമ്പോ ഉപ്പിലിട്ടത് അതുപോലെ ചുരണ്ടി ഐസ് അങ്ങനെ ഓക്കെ ആണല്ലോ
ആഹ് ആഹ് ആ ഉപ്പിലിട്ടതൊക്കെ അവിടുത്തെ നല്ല ടേസ്റ്റ് ആണല്ലോ അല്ലേ
ആ അതെ അതുകൊണ്ട് പിന്നെ ചായ കുടിക്കാന്നുള്ള പ്ലാന് മാറ്റി ഉപ്പിലിട്ടത് കഴിക്കാന്നുള്ളതായി
ആഹ് ആഹ്
ഉം
എന്നിട്ട് എന്തൊക്കെ കഴിച്ച് ഉപ്പിലിട്ടത്
എങ്ങന
എന്നിട്ട് എന്തൊക്ക കഴിച്ച് ഉപ്പിലിട്ടത്
ഏ ഞാന് മാങ്ങ കഴിച്ചു പൈനാപ്പിള് പിന്നെ നമ്മള് ചൗച്ചൗന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അറിയോ
ചൗചൗവ്വോ
ആഹ്
ആ മറ്റെ പൊറം പച്ച കളറും വെ ഉള്ളില് വെള്ളയൊക്കെ ആയിട്ട് വര്ന്നാ മറ്റെ സാധന ആപ്പിള് പോലത്തകുരു മോടലു
ആഹ് ആഹ് ആപ്പിള് പോലെ ഒരു ആ ടൈപ്പയി പക്ഷെ നല്ല ഒര് ഉപ്പിലിട്ടാ തന്നെ ഒ ഒരു ദിവസത്തിനുള്ളിൽ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാ നമ്മടെ ആ ഉപ്പിലിട്ട് ആയിക്കഴിഞ്ഞാ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഉപ്പിലിട്ട്ത് കഴിക്കുന്നുന്ന പോലെ ഉണ്ടാവും
ഉം ഉം
ആഹ് ആ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങേനേക്കാട്ടിലും കൂടുതലും ചുവച്ചുവ വാണ് എനിക്കിഷ്ടം
ആഹ് ഇനിക്ക് എളന്തപ്പഴം ഭയങ്കര ഇഷ്ടാ
ആഹ് ആഹ് എളന്തപ്പഴം ആ അതുപോലെ തന്നെ പേരക്ക അങ്ങനെക്കെ കുറേ ഇപ്പൊ ഉപ്പിലിടാറുല്ലോ ഇപ്പൊ പിന്നെ എന്ത് കിട്ടിയാലും ഉപ്പിലിടുന്നരു സീസൺ ആണല്ലോ ആ
എളന്താത് ല്ലേ
ആഹ് അങ്ങനെ അത് രണ്ടും സെപ്പറേറ്റ് ആണ് രണ്ടും ഉണ്ട്
രണ്ടും വെവ്വേറെ ഫ്രൂട്ടാ
രണ്ടും
വെവ്വേറെ സ് ഫ്രൂട്ടാണു
ആഹ് ആഹ് അനന്തപ്പയം വേറെയാണ് മറ്റേ ഇത് വേറെയാണ്
ഓഹ് അ അയിലെതോ ഒന്ന് ഇൻക്ക് ഭയങ്കരാട്ട് ഇഷ്ട്ടാണ്
അമ്പയങ്ങ ആയിരിക്കാനാവും ചാൻസ് ഏന്തപ്പയം വല്യ ടേസ്റ്റ് എനിക്ക് പൊതുവെ ഇഷ്ടല്ല
ആഹ് ഉള്ളില് നല്ല കൊയ്പ്പ് പോല നിക്ക്ണെ
ആഹ് അത് അത് അമ്പയങ്ങാണെന്ന് തോന്ന്ണ്
ഓഹ്
മ് ഇപ്പൊ പിന്നെ എ അ ഉപ്പിലിട്ന്ന ഒര് എല്ലാ എല്ലതും ഉപ്പിലിടും നമ്മക്ക് കാണാം പറ്റൂല്ലെ ഇൻസ്റ്റാഗ്രാമിലായിട്ടും അയ്ന്റൊ റീൽസിലെക്ക ഇങ്ങനെ നമ്മള് ഡെലി കാണ്ന്നുണ്ടല്ലോ
ആഹ് ഇൻസ്റ്റയിലൊക്കെ ഉപ്പിലിട്ടതൊക്ക വാങ്ങി ട്രെൻഡിങ്ങില് കളിക്കല്ലേ
ആഹ് ആഹ് അത് പിന്നെ ആഹ് പിന്ന കൊറെ ആൾക്കാര് ഇപ്പം ബിസ്നസ്സ് ഐഡിയ ആയിട്ടുണ്ടല്ലോ അച്ചാറ്ട്ന്നതും ഉപ്പിലിട്ടതൊക്കെ അച്ചാറൊക്കായിട്ട് ബിസ്നസ്സ് ഐഡിയകള് കൊറേണ്ടല്ലോ
ആഹ് ആഹ് അച്ചാറിടാനൊക്ക അറിയോ നിങ്ങൾക്ക്
ആഹ് അച്ചാറ് ഇടാന് അറിയോന്ന് ചോച്ചാ അച്ചാറെക്കെ ഇണ്ടാക്കാറുണ്ട്
അയിന്റെ രഹസ്യ കൂട്ടുകളൊക്കെ എന്താണന്നുള്ളത്
രഹസ്യ കൂട്ട്കൾ അങ്ങനെയൊന്നുല്ല ഇപ്പൊ ആഹ് അത് നമ്മള് പുറത്ത്ന്ന് വാങ്ങുന്ന അച്ചാറാവുമ്പ അയ്ല് ഇപ്പം ങ് അയിനുള്ള കാര്യങ്ങളൊക്ക കെമിക്കല് കാര്യങ്ങളെക്കെ ചേർക്കുമ്പോ അത് ടെസ്റ്റ് ഇണ്ടാവും പ്പം നമ്മള് വീട്ടില്ണ്ടാ ക്കുന്നത് വേറൊരു ടേസ്റ്റ് ആയിരിക്കൂന്ന് മാത്രം
ഓ ഉം
ഞങ്ങള് അച്ചാറ് ഇണ്ടാക്കൊയ്ച്ച അഹ് ആഹ് ഉമ്മ വീട്ടില് ഇണ്ടാക്കുമ്പ ഞാന് അങ്ങനെ കണ്ട് പഠിച്ചിട്ടൊക്കണ്ട്.
ആഹ് ന് എന്തൊക്കെ തര അച്ചാറുകളൊക്കെയ ഇണ്ടാക്കാറ്
ഇബടെ അ മാങ്ങ പിന്നെ നമ്മുടെ പപ്പായ അങ്ങനെ ഉപ്പിലിടുന്ന ഏകദേശ ഐറ്റംസ് പൈനാപ്പിൾന്റെ അച്ചാറൊക്കെ കഴിച്ചിട്ടുണ്ടോ
പൈനാപ്പിൾ അച്ചാറോ
ആഹ് പൈനാപ്പിള് ഉപ്പിലിട്ടതല്ലെ ഇതുവരെയുള്ളൂ ഉപ്പും ഏഹ്- പൈനാപ്പിള് അച്ചാറാ അച്ചാറ്ടാറുണ്ട്
ഓഹ് ഓഹ് അ പൈനാപ്പിള് അച്ചാറൊക്കെ ഇണ്ട്ലെ
ഉം ഇപ്പൊ പ്പ ഉപ്പിലിടുന്ന ഏകദേശ ഐറ്റംസും അച്ചാറ്ലോട്ടും കൺവേർട്ട് ചെയ്യുന്നുണ്ട്
ആഹ് ഇത് അച്ചാറ് കെട്ടുണ്ട് എറച്ചി അച്ചാറോ അങ്ങനെന്ന് എറച്ചിക്കൊണ്ടോര് അ
ആഹ് ആഹ് ആഹ് നോൺ വെജ്ജ് അ നോൺ വെജ്ജ് ഐറ്റംസ് ആയിട്ട് അങ്ങനെയുണ്ട് ചിക്കന് ബീഫ് അ മട്ടന് ഫിഷ് അല്ലാം അങ്ങനെ അത് വെച്ചിട്ട് അങ്ങനെ ഇപ്പ നമ്മള് പ്ര പ്രവാസികൾക്കൊക്കെ ഇപ്പോൾ കൊടുത്ത് വിടാന് അങ്ങനെ പ ഇണ്ടാക്കാറുണ്ട്
ഉം ഉം
അതിനൊന്നും കൂടി അ ഇപ്പ നമ്മള് പൊറത്ത്ന്നൊക്ക വാങ്ങാണെങ്കി റേറ്റ് കൂട്തലാണ് ഇങ്ങനെ നോൺ വെജ്ജ് അച്ചാറ്നൊക്കെ
ആഹ് ആഹ്
ഉം റേറ്റ് കൂട്തലാണ് ഫാ നമ്മള് വീട്ടില്ണ്ടാക്കാണെങ്കിൽ ഒന്നുകൂടി എളുപ്പാണ് നമുക്ക് മഴയില്ലാത്തതൊക്കെ ആഹ് മ്മക്ക് വീട്ടില്ണ്ടാക്കാലോ പിന്നെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നോരുണ്ട് എങ്ങനാ
എറച്ചിയച്ചാറൊക്കെ എങ്ങനെ ഇണ്ടാക്കല്ന്നറിയോ ചോയിക്ക അന്ക്കൊരു ആഗ്രഹണ്ടായിരുന്നു ഇറച്ചി ന്റെ ഒരച്ചാറ്ണ്ടാക്കാൻ
ആഹ് ഞങ്ങള് എ ഇപ്പൊ ഉമ്മ വീട്ടില് ഇണ്ടാക്കണെങ്കി ഞങ്ങളധികം എ നമ്മള് ആഹ് ഇങ്ങനെ കെമി ഇതൊന്നുടുലാ ഞങ്ങളധികവും നമ്മുടെ അച്ചാർ പൊടി വാങ്ങാൻ കിട്ടുവല്ലോ
ആഹ്
ആ പിക്കൾ പൗഡർ നമ്മള് പോറത്ത്ന്ന് വാങ്ങാൻ കിട്ടും അങ്ങനെ അത് വെച്ചിട്ടെന്നാ ഇവിടെ ഉമ്മയോക്കെ അധികം വീട്ടില് ണ്ടാക്കാറുള്ള
ഉം ഒര് സീ അച്ച് അതാപ്പല്ല നമ്മള് ഉള്ളിയും ഇതൊക്കെ ഇടണോയ്ക്ക് വെളുത്തുള്ളിഇഞ്ചി അങ്ങനത്തെ എന്തൊക്കോല്ലേ
ആഹ് അപ്പൊ നമ്മള് ബീഫച്ചാർ ഇണ്ടാക്കാണെങ്കില് ഇപ്പ നമ്മള് ഇപ്പെത്രയാണോ ബീ ഫെറിക്കുന്ന അത് നലൊന്ന് വാഷെയ്തിട്ട് ചെറിയ പീസായിട്ട് കട്ടെയ്യ എന്നിട്ട് നമ്മളതിനെ ഏ ഉം പറ്റ തിന്നവണ്ട ചെറിയൊരു കു ക്യൂബ് സൈസില് നമ്മളതിനെ കട്ടെയ്തിട്ട് ആഹ് നമ്മള് ഉപ്പ് മുളക് നമ്മളെ മസാലക്കൂട്ടുണ്ടല്ലോ ഇപ്പ നമ്മളെ ഇറച്ചിയൊക്കെ ബീഫൊക്കെ വേവിക്കുമ്പോൾ ഒരു മസാല കൂട്ട് ണ്ടാവല്ലോ
ആഹ് ആഹ്
ആഹ് അത് ചേർത്തിട്ട് നമ്മള് കുക്കറ്ല് ജസ്റ്റ് കൊറച്ചോന്ന് വെവോര ഹാഫ് കുക്കാവുന്ന വരെ ഒന്ന് വേവിച്ചെടുക്ക എന്നിട്ട് പിന്നെ അതിന്ന് അത് ന്ന് ഊറ്റിയെടുത്തിട്ട് നമ്മള് അതിനെ ഫ്രൈ ചെയ്തെടുക്ക എനിപ്പം എണ്ണൊൽ കൂടുതൽ ഫ്രൈ ചെയ്യേണ്ടന്നുണ്ടെങ്കില് ഓ എയർ ഫ്രയറിലോ അല്ലെങ്കിൽ ഓവണ്ലോ ഒന്ന് ഇതാക്കിയാലും മതി ഉം പ്പൊ ഓവണ്ലൊക്കെ ചെയ്യാന്ന്ണ്ടെങ്കില് വൺ എയ്റ്റി ഡിഗ്രിൽ ഒരു അഞ്ച് മിനിറ്റൊക്കെ
ഫ്ര എണ്ണെല് ഫ്രൈ ചെയ്യാതെ ഓവണ്ല് ഫ്രൈ ചെയ്യാലേ
ആഹ് ഓവണ്‌ല് എയർഫയറിലൊക്കെ ഇപ്പൊ എണ്ണൊന്നും അധികം വേണ്ടാത്താൾക്കാരന്നുണ്ടെങ്കില് ഇപ്പങ്ങനെയൊക്കെ ചെയ്യാം
ആഹ് ആഹ്
അതേ
അങ്ങനെ ഒരോപ്ഷൻസ് ണ്ട്ലെ
ആഹ് അച്ചാർലൊക്കെ ഏകദേശം കൊറെ എണ്ണണ്ടാ വൊല്ലോ. ആഹ് അതോണ്ടയ്ന്പ്പൊ അവ്ടെ സ്കിപ്പെയ്യാൻ പറ്റോണെങ്കില് ആഹ് ആഹ് അതെ അത് നല്ലതാണ്. ന്ന്ട്ട് പിന്നെ നമ്മള് തിനെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കുവല്ലോ പിന്നെ നമ്മള് ആഹ് അതിനെ അഹ് പിന്നെരു പാത്രം വെച്ചിട്ട് അമ്മള് ഏ എണ്ണ ഒഴിക്കാ. അത് വെ നമ്മള് സാധാ വെളിച്ചെണ്ണ, ഓയല് അങ്ങനെന്നും യൂസെയ്യണ്ട അച്ചാറ് ണ്ടാക്കുമ്പൊ മ്മളേ നല്ലെണ്ണ പർഞ്ഞൊരെണ്ണല്ലെ
ആഹ് എള്ളെണ്ണാറിണെ
അതെ ആഹ് നല്ലെണ്ണ, എള്ളെണ്ണ അങ്ങനെന്തോന്ന് പറിണെ ആഹ് ആ എണ്ണ യൂ സ്സെയ്യാ അതാവുമ്പം ഒന്നും കൂടെ ആഹ് അച്ചാർന് ടേസ്റ്റ് കിട്ടും. ആ എണ്ണ യൂസെയ്യ്മ്പം. ഉം ആ എണ്ണ ചൂടായി വന്ന് പിന്നെ അതിലോട്ട് അമ്മള് കട്ക് ഏഹ് കരിയേപ്പില പിന്നെ ഇഞ്ചി, വെള് ത്തുള്ളി ഏഹ് ട്ട്ട്ട് ജസ്റ്റോന്ന് സോൾട്ടൈത്‌ട്ക്കാ.
ഓഹ് ഓഹ്
ന്ന്ട്ട് അതൊന്ന് സോൾട്ടായി വന്നാല്. പ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മൊളക് പൊടി, അച്ചാറ്പൊടി ഞ്ഞി വേണംന്ന്ണ്ടെങ്കില് നമുക്ക് കായം പൊടിയൊക്കെ ചേർക്കാം. ഒന്നൂടെ ടേസ്റ്റ്ണ്ടാവും. പിന്നെ പുളിയൊക്കെഷ്ടൊള്ളോരാണെങ്കില് ചെറിയൊരു കഷ്ണം പുളി ചേർക്കാം. പിന്നെ ആഹ് പഞ്ചസാര ചേർക്കാം മധ് രം ഒന്നത് ഉപ്പൊക്കെ ഒന്ന് ബാലൻസിക്ക രം ഒര് പ്പ്, പൻസാരൊക്കെ ചേർക്കാം. നി ചെല അ- ച്ചാർ ലൊക്കെ എരുള്ള അച്ചാർല് മധ് രം വെര്മ്പം നല്ല ടേസ്റ്റാണല്ലൊ അങ്ങനെ ഇഷ്ടള്ളോര്ക്ക് കൊർച്ച് പഞ്ചസാരയും ചേർക്കാം. ന്ന്ട്ട് എച്ചാർപ്പൊടിയൊക്കെ ഒന്നു അതിന്റെ ഒര് പച്ച ഈ പൊടികൾടെ ഒക്കെ ഒര് പച്ചമണം മാറുവല്ലൊ.
ആഹ്.
ന്നാ അത് കഴിഞ്ഞാല് നമ്മള് ഏഹ് സുർക്ക് ഒഴിക്കാ. മ്മള് സുർക്ക ഒഴിച്ചിട്ട് ഒര് തിക്കൺ സ്റ്റേൻസില്ലെ ഓവറായിട്ട് സുർക്ക ഒഴിക്കര്ത് ഒര് ഒര് തിക്ക് കൺസ്റ്റെൻസില് സുർക്കൊഴിച്ചിട്ട് നമ്മള് - ജസ്റ്റ് ഒന്ന് ചൂടാക്കിയന് യേഷം ഫ്ലെയിമ് ഓഫെയ്യാ. സുർക്ക അധികം തെളപ്പിക്കേണ്ട ആവശ്യല്ലല്ലൊ.
കളർന് കാശ്മീരി പൊടിയാ ഇടല്.
ആഹ് കളറ് കിട്ടെണെന്ന്ണ്ടെങ്കി നമുക്ക് കാശ്മീരി മുളക് പോടി യൂസെയ്യാം. ഇനി അതല്ല നമ്മടെ അട്- ക്ക് ള്ളെ മൊളക്‌പൊടീം കളറ് ല്ലന്ന് ണ്ടെങ്കി നമുക്ക് ലേശം ഫുഡ് കളറ് ക്കെ യൂസെയ്യാ. അത് പിന്നെ നമ്മള് ആഹ് നമ്മള്പ്പോ വീട്ട്ല് ണ്ടാക്കകുമ്പം നമ്മൾപ്പ അങ്ങനെ ഫുട്ക്കളാറൊന്നും യൂസെയ്യൂ ലല്ലൊ.
ആഹ് ആഹ്
അന്ന്ട്ട് അമ്മള് ഇപ്പ ഈ ഒര് മിക്സ് ചോ - സുർക്കൊക്കൊഴിച്ചതല്ല അതൊന്ന് ചു ജസ്റ്റ് ചൂടാറി കഴിഞ്ഞാല്. നമ്മൾ അതില് ബീഫ് മിക്സ് ചെയ്യാ.
ആഹ്
ആഹ് അപ്പം മിക്സ് ചെയ്തനേഷം ആഹ് നല്ല രീതിക്ക് ചൂടാറിയതിന് ശേഷം നമ്മള് ഏഹ് അതെ നമ്മളെ കണ്ടെയ്നറിൽ ണ്ടല്ലോ ഈ ഗ്ലാസിന്റെ കണ്ടെയ്നറിലെന്നെ വെക്കുന്നതായിരിക്കും അച്ചാറൊക്കെ കൂടുതലും നല്ലത്.
ഓഹ് ഉം പ്ലാസ്റ്റിക് കുപ്പിൻ കുപ് കുപ്പിനെ കാട്ടീലു ല്ലെ.
ഹലോ
ഹലോ പ്ലാസ്റ്റിക് കുപ്പീനെക്കാട്ടിൽ നല്ലത് അതാണ്ന്നാണോ പറയുന്നെ.
ഹലോ
ഹലോ ഹലോ
ഹലോ
കേൾക്കുന്നില്ലേ?
കേൾക്കാൻ പറ്റുന്നു റെഡിയല്ലേ.
ആഹ് വടെ ഓക്കെയാണ്.
ഹലോ
കേൾക്കുന്നില്ലാ?
ആഹ് ഇപ്പ റെഡിയായി ഇപ്പ റെഡിയായി.
ആഹ് ആഹ്.
ആഹ് നമ്മള് അച്ചാറ് മാക്സിമം നമ്മള് ഏഹ് ഗ്ലാസിന്റെ കണ്ടെയ്നറ്ല് ഇട്ട് വെക്കുന്നതായിരിക്കും നല്ലത് അപ്പപിന്നെ കേട് കൂടാ കൂടാണ്ട് കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും.
ആഹ് ഉം
ഉം പിന്നെ നമ്മൾ ഇടുന്ന വ കണ്ടെയ്നർല് വെള്ളൊന്നും ഉണ്ടാവരുത്. അതൊക്കെയാണ് ശ്രദ്ധിക്കാൻ. പിന്നെ നമ്മള് യൂസെയ്യുമ്പ സ്പൂണ് വെള്ളല്ലാണ്ടെ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂണൊക്കെ എടുത്തിട്ട് യൂസെയ്യാ. അങ്ങനെയാകുമ്പം നമുക്കച്ചാറ് കൊറെ കാലം കേടു കൂടാതെ ഉണ്ടാക്ക എടുക്കാൻ പ
ഈ വെള്ളത്തിന്റെ അംശം വരുമ്പഴാണ് ഈ അച്ചാറ് കേടു വരുന്ന അവസ്ഥ വെര്നത്?
ആഹ് ആഹ് അതെ. വെള്ളത്തിന്റെ അംശം ഉണ്ടാവുമ്പഴാണ് ഈ അച്ചാറ് പെട്ടെന്ന് കേട് വരാ.
ആഹ്